അ വിഷ
എന്താ സുഖം തന്നെ കൊഴപ്പൊന്നുല്ല
ആഹ് വ ആഹ് ഭക്ഷണമൊക്കെ കഴിച് ച്ചോ രാവിലക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചോ
രാവിലത്തെ ഭക്ഷണം കഴിച്ചേയ്
എന്തായിരുന്നു
ഇന്ന് ഇവിടെ ബൂരി ആയിരുന്നു ബൂരിയും ഏ ചിക്കൻ കറിയും
നിങ്ങക്ക് കൊഴപ്പില്ല നിങ്ങക്ക് ഉഷാറായിട്ട് കഴിക്കാലോ
അല്ല എന്നും ഒന്നുമില്ല ഇന്നിപ്പോ ഹ ഇന്നിപ്പോ ശനിയാഴ്ചയല്ലേ ക്ലാസ്സൊന്നുമില്ല അപ്പോ രാവിലത്തെ ഫുഡ് ഒന്നും അതായത് ലഞ്ചിനൊന്നും നമ്മള് ഇവിടെ ഒന്നും ഉണ്ടാ ഇണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ശനിയാഴ്ച ആവോണ്ടേ നേര മറിച്ച് സ്കൂളിള്ള ദിവസം തുടങ്ങി ആ രാവിലെ ലഞ്ചിന് നല്ല ടൈം എടുക്കോണ്ട് അങ്ങനെ ഹെവി ആയിട്ട് ഒന്നും ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കാറില്ല ഇന്നിപ്പോ ശനിയാഴ്ച ആവോണ്ട പ്രത്യേകിച്ച് ഇതൊക്കെ ഉണ്ടാക്കിയത്
ആഹ് ആയിക്കോട്ടെ പിന്നെ ഇപ്പൊ ഭക്ഷണംന്ന് പറഞ്ഞപ്പോ ഞമ്മളവിടെ ഇപ്പ ദോശ ഇന്ന് ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് ദോശ ആ കലക്കിപ്പാറുന്ന അപ്പം ഉണ്ടെങ്കി പിന്നെ ഒന്നും വേണ്ട അതിലക്ക് കറിയും വേണ്ട ഒന്നും വേണ്ട അത് മാത്രം മതി ഈ ബൂരി എന്നൊക്കെ പറഞ്ഞാൽ അതിലക്ക് കറി വേണം അതുപോലെ തന്നെ അതൊന്നാമത് എ എണ്ണമയക്കാണ് എണ്ണമയക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യണ് അത് നമ്മളെ ഈ ഫാറ്റൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളെ തടിയും കൂടും അതുപോലെ തന്നെ ഈ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ഈ എണ്ണ എണ്ണ കൂടിയ ഭക്ഷണങ്ങളിലാണ് നിങ്ങക്ക് നിക്ക് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴ എങ്ങനെയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്
എനിക്ക്പ്പോ പരമാവധി ഇഷ്ടപ്പെട്ട ഫാസ്റ്റ് ഫുഡ ആണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തിനൊക്കെ ഭയങ്കരേറെ പ്രശ്നമാണ് എങ്കിലും വല്ലപ്പോഴക്കേ കഴിക്കൊള്ളൂട്ടോ പക്ഷെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ മന്തി അതുപോലെ ബിരിയാണി പൊറോട്ട ട്ട ബീഫ് അതൊക്കെ തന്നെ ഇഷ്ടം
ആ അങ്ങനെയൊക്കെ ഞങ്ങൾക്കുതേമാതിരി തന്നെ നിങ്ങള് പറഞ്ഞ മാതിരി എന്റെ കാര്യം പറഞ്ഞ ഭക്ഷണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പണ്ടൊക്കെന്ന് പറഞ്ഞാൽ വെറൊരു ബിരിയാണിന്റെ ഒരാളായിരുന്നു ഞാൻ വെറും ബിരിയാണി ഉച്ചക്ക് ബിരിയാണി അല്ലെങ്ക ഇ സ്കൂള പഠിക്കുന്ന കാലത്തൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഈ ബിരിയാണി കഴിക്കാന്നു പറഞ് കഴിഞ്ഞ അതിലും സന്തോഷം ള്ള വേറൊരു കാര്യമല്ല ഭക്ഷണംന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്ഷണ ആകെ ഭക്ഷണം കഴിക്കാനാ ജീവിക്കണ പറഞ്ഞ കാര്യാണ് ഉച്ചക്ക് ബിരിയാണി നിർബന്ധം അതുപോലെ തന്നെ പൊറാട്ട ആണെങ്കിൽ പൊറാട്ട കഴിക്കുക അതുപോലെ തന്നെ അങ്ങനത്തെക്കെരു കാലായിരുന്നു അന്നൊക്കെ ഈ പൊറാട്ടൊക്കെ പിന്നെ ഈ നാട്ടിലൂടൊക്കെ പണിക്കൊക്കെ പോയിന്ന ടൈമിലൊക്കെ ഈ പൊറോട്ട ബിരിയാണി അങ്ങനത്തൊക്കെ ഒരു കാലം തന്നെ അന്നൊക്കെ ഉള്ള ഉണ്ടായിരുന്നത് പിന്നെ ബിരിയാണി കഴിക്കോണ്ട് എന്താച്ചഴിഞ്ഞാൽ അത് ആ ടൈമില് ബിരിയാണിയെ പുറത്തിറങ്ങ കഴിഞ്ഞാൽ എനിക്ക് ഈ വെറും ചോറിനായിട്ട തീരെ താല്പര്യല്ല അപ്പൊ വെറുംചോറ് തിന്ന സാധാ ചോറ് ങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടുന്നെന്നെ കഴിക്കലോ ഒരു ചന്താഗതി
അത് ഇനിക്കും അങ്ങനെ തന്നെ ഇപ്പൊ പുറത്ത് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞാൽ തന്നെ ഞ ഫുഡ് കഴിക്കാൻ ആകെ പോണം എന്റെറെ ഒരു എന്തായാലും എത്ര ടൈം ഇല്ലെങ്കിലും ഞാനൊരു ടൈം അതിനായിട്ട് മാറ്റിവെക്കും ക്യാഷും അതിനായിട്ടും മാറ്റിവ വക്കും കാരണം ഫുഡ് കഴിച്ചാൽ വെറൈറ്റി വെറൈറ്റി ഫുഡ് എ ങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ഇൻക്കൊരു സമാധാനം ഉണ്ടാവൂല്ല പുറത്ത് പോയാല് പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഇപ്പോഴാണ് കൂടുതൽ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്റെ ജീവിതത്തിൽ ഇപ്പോ ഫുഡ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല അങ്ങനെ ഒരു ഇതായിരിക്കണു അത് മാ ത്രല്ല നമ്മുടെ സദാ ഫു ഏ ഹോമിൽ ഉണ്ടാക്കണ ഫുഡ് മാത്രല്ല വേറെ വെറൈറ്റി വെറൈറ്റി ഫുഡക്കെ ട്രൈ ചെയ്യക്കെ ഭയങ്കര ഇഷ്ടണ് ഇപ്പ ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ ഫുഡിനോട് ഒരു കാര്യം പറഞ്ഞ ആർത്തി അങ്ങനെ പറയാ അങ്ങനെ തോന്നുന്ന ഇപ്പഴും ഇപ്പ തുടങ്ങിയതാണ് അങ്ങനെ ഒരു ശീലം മാത്രമല്ല നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അന്നൊക്കെ ബിരിയാണിന്ന് പറഞ്ഞ ഒരു ഫുഡ് ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സദാ മീൽസ് അല്ലെങ്കിൽ ഏ ബിരിയാണി എന്തെങ്കിലും നമ്മ സ്പെഷ്യൽ ഡേയ്‌സ് ത്തില് ബിരിയാണി അങ്ങനെ ഇണ്ടന്നുള്ളു പക്ഷെ ഇപ്പോ ചോറിനന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ തരം ചോറാ മന്തി റൈസിനന്ന് പറഞ്ഞാ മന്തി അതേപോലെ സുർബെനി ബിരിണി മാ ത്രൊന്നല്ല ഇപ്പൊ ഫ്രൈഡേഴ്സ് മജൂദ് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് പ്പോ ഇപ്പൊ ചോറിന്റെ ഐറ്റംസിൽ തന്നെ നമുക്ക് ഒരുപാട് ഹ് ഭക്ഷണങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ നമ്മൾ ഇങ്ങനെ ഏ ട്രൈ ചെയ വറെ വെറൈറ്റി വെറൈറ്റി ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ അന്ന് പറഞ്ഞാൽ വെറും ബിരിയാണി മാത്രല്ല ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ കൂടുതൽ കൂടെ കൂടുതൽ ഐറ്റംസ് ഇതില് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്
തീർച്ചയായിട്ടും അന്നത്തെ പോലെ ർഞ്ഞ അന്ന് വെറും ബിരിയാണി നിങ്ങള് പറഞ്ഞ മാതിരി ബിരിയാണി നെയ്ച്ചോറ് തേങ്ങാച്ചോറ് ആ ഒരു ചിന്താഗതി പിന്നെ ഈ പണ്ടത്തെ കാലത്തൊക്കെ ഇറച്ചി എന്നൊക്കെ പറഞ്ഞാ അത്രയും ഒരു കിട്ടാത്തൊരു സാധനായിരുന്നു ഇപ്പൊ അങ്ങനെയന്നല്ല ഇപ്പ നമ്മള് ആഴ്ചയില് രണ്ട് വട്ട ല്ലെങ്കിൽ ഒരു വട്ടം നിർബന്ധായിട്ട് നമ്മളെ വീട്ടിലൊക്കെ എറച്ചിയും, മീനും കാര്യങ്ങളൊക്കെ കഴിക്കുന്നെ ഈ മീൻ കഴിക്കാത്തകൊണ്ട നമുക്ക് മീനായിട്ട് വലിയ കമ്പന്നുല്ല എറച്ചി നമ്മ ഏത് ഇറച്ചിയാണെങ്കില ഇപ്പോ നമ്മുടെ ചിക്കൻ ആയിക്കോട്ടെ ആടിൻന്റെ ആയിക്കോട്ടെ ബീഫിന്റെ ആയിക്കോട്ടെ മൂരിന്റെ ആയിക്ക എല്ലാം തന്നെ നമ്മള് ഇങ്ങനെ കഴിക്കും മറ്റേ ഇതൊക്കെ പറഞ്ഞ ഴിഞ്ഞാല് അങ്ങനെല്ലരുന്നു ഈ ഇറച്ചികൊക്കെ കിട്ടാത്ത ഒരു സാധനം തന്നെയനിം ബിരിയാണി ഒക്കെ കഴിക്കുമ്പോ തന്നെ നമക്ക് ഭയങ്കര ഒരു സന്തോഷം ഉള്ള ഒരു കാര്യയിരുന്നു പിന്നെ ഇപ്പൊന്ന് പറഞ്ഞ കഴിഞ്ഞാല് രി മന്തി മന്തിയൊക്കെയാണ് ഇപ്പോ എന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് നമ്മള് രാത്രി ഭക്ഷണം കഴിക്കാൻ പോകും അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകും അത് മന്തി കഴിക്കും അത് വീട്ട്ക്കും എ ടക്കെടക്ക് ക്കൊണ്ടുവരും പിന്നെ ഈ ഞങ്ങളടെ എല്ലാവാരുംപാട കൂടി പോകും പിന്നെ പെണ്ണുങ്ങളും ഞാനും പോകും പിന്നെ പെണ്ണുങ്ങളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ ഫുള്ള് ഈ പറഞ്ഞ മന്തിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാര്യയിട്ട് കാണുന്നത് അവിടെ ഓൽക്കും, അവൾക്കും തന്നെ അത്യാവശ്യം ഇഷ്ടള്ള കാര്യം മന്തി തന്നെയാണ് ഇപ്പോ പഴ പോലെന്നല്ല മന്തി ഇല്ലാത്ത മന്തി ഇല്ലാതെ നട ക്കാൻ പറ്റ രാത്രി മന്തി ഒരു നിർബന്ധസ്ഥ ആയിക്കണു മറ്റേ കാരണം നമുക്ക് വെറുംഞ്ചോറ അതിന് അതിന് പറ്റേ ഭക്ഷ എന്താ നല്ല കുഴപ്പല്ലാത്തൊരു ബീഫ് കറിയോ അല്ലെങ്കിൽ സാധാ പച്ചക്കറി ആയാലും നമുക്ക് ഹെൽത്ത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് ഈ പ പച്ചക്കറൊക്കെ തന്നെയാണ് ഇങ്ങക്ക് ഈ പച്ചക്കറിനോട്ടാണോ ഈ ഈ അല്ലാത്ത മറ്റേ ഭക്ഷണത്തിനോട്ടാണോ താല്പര്യം
ഞാൻ ആദ്യമേ അർഞ്ഞ എനിക്ക് ഫാസ്റ്റ് ഫുഡിനായിട്ടാണ് ഒന്നും കൂടി താല്പര്യം കാരണം പച്ചക്കറിന്ന് വെച്ചാൽ നമ്മള് നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ഹെൽത്തിന് നല്ലതാണ് മറ്റേത് അൺഹെൽത്തി ഫുഡ് ആണെങ്കിലും നമ്മള് ശരീരത്തി ശരീരത്തിന് അതായത് നാക്കിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഏ പരമാവധി ഫാസ്റ്റ് ഫുഡ് തന്നെ അപ്പൊ അതിനായിട്ടാണ് കൂടുതല് ഇഷ്ടമെങ്കിലും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കി പച്ചക്കറി, ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ആരോഗ്യം നിലനിർത്തുള്ളൂ പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എറ ചിടെ കാര്യം ഓർത്തപ്പോയാണ് ഞാന് പെരുന്നാളിന്റെ കാര്യം ആലോചിച്ച ഇപ്പൊ വലിയ പെരുന്നാൾ കഴിഞ്ഞിന്റെ ശേഷം വീട്ടില് ഒരുപാട് ദിവസം എറച്ചി തന്നെ ആയിരുന്നു ഫ്രിഡ്ജിൽ വെക്കുക കുറച്ച് ചൂടാക്കുക എന്നല്ല അതായത് പിറ്റേിവസം എടുത്ത് തിന്ന അങ്ങനെയൊക്കെ കൊറെ ദിവസം അത ശരിക്കും ശരിയല്ല ഇപ്പൊ കൊറെ ദിവസായിട്ട് എറച്ചി തന്നെയായിരുന്നു പിന്നെ അതിന്റെ അത് കഴിഞ്ഞിട്ട് ഒരു കല്യാണം പരിപാടി അങ്ങനെ ഇപ്പോ പറഞ്ഞ പണ്ടത്തെ പോലൊന്നല്ല ഇപ്പ എപ്പഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാ ഇപ്പം പരിപാടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചിക്കനൊക്കെ മാക്സിമം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോ അതിനൊന്നിപ്പോ ഒരു ഇപ്പോ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ ഒരു ഫുഡിനായിട്ട് നമ്മൾ അത്ര അധികം ഇതായിക്കുന്നു മറ്റ പച്ചക്കറിയൊന്നും ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല മാക്സിമം ഫാസ്റ്റ് ഫുഡിനോട്‌ ഇഷ്ടം കൂടുതല് അങ്ങനെ.
അതെ അതെ ഇപ്പൊ ഈ പച്ചക്കറിന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ മറ്റേ ഈ ചീര ചീരക്കറി അതേപോലെ തന്നെ ഈ പയറുപ്പേരി അതേപോലെ തന്നെ നമ്മടെ ഈ നമ്മുടെ ഈ കൂർക്കപ്പേരി അങ്ങനത്തൊക്കെ ഉള്ള സാധനങ്ങ നമുക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത്. മറ്റേതന്ന് പറഞ്ഞഞ് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇറച്ചി നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് പഴേപോലെന്നുമല്ല ഈ ചിക്കൻ പൊരിച്ചത് ചിക്കൻ കൊണ്ടാട്ടം ച ചിക്കന കൊണ്ട് ഒരുപാട് പേര് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ സംഭവം ഒക്കെ ചിക്കൻ തന്നെയാണ് പക്ഷെ ചിക്കനോട്‌ നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കന് അതുപോലെ തന്നെ ചിക്കൻ വരറ്റിയത്, ചിക്കൻ പൊള്ളിച്ചത്, പിന്നെ തന്തൂര് അങ്ങനെ ഒരുപാട് സാധനം ഒരു ചിക്കന്റെ പേരും പറഞ്ഞുപ്പണ്ട്. ഇതിനൊക്കെ ഈ ആൾക്കാര് പ്പ ഏറ്റവും കൂടുതൽ ആൾക്കാര് അറ്റക്ക് വന്നിട്ടൊക്കെ മരിച്ച് ണത് കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ തന്നെ നമ്മടെ ഈ എണ്ണമയമുള്ള ഭക്ഷണം കൂടുതലൊക്കെ കഴിച്ചിട്ടൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് ഇപ്പൊ ആളുകളൊക്കെ ഈ മരണപ്പെടുന്നതാണ് എനിക്ക് തോന്നീല്ലത് ഈ നെ എണ്ണ അത്ര നല്ല കാര്യമല്ലല്ലോ നമ്മളെ ശ ശരീരത്തിന്റെ ബ്ലഡ്സ് ബ്ലഡിന്റെ സ്പീഡ് രക്തത്തിന്റെ സ്പീഡ് കുറക്ക ചെയ്യുന്നത് മറ്റേത് അങ്ങനെയല്ലല്ലോ ഈ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം ഊർജം തരുന്ന കഞ്ഞി അതുപോലെ തന്നെ ഉപ്പേരി, ചമ്മന്തി അങ്ങനത്തെൊക്കെ സാധനംന്ന് പറഞ്ഞാ നമക്ക് തിന്നാനും
അതാണ് ഇപ്പൊ ഇപ്പ അങ്ങൻത്തൊ ന്നു ഭക്ഷണം നമ്മള് കഞ്ഞിയൊന്നും കുടി ക്കാറെ ഇല്ല. കാരണം കഞ്ഞിയൊക്കെ ഇപ്പോ നമ്മുടെ ഭക്ഷണത്തിന്ന് എട്ത്ത് കളഞ്ഞ പോലെയാണ് ഇപ്പോ ചോറാണ് അധികം കഴിക്കാറ് ശെ രിക്കും പണ്ടത്തെ കാലന്ന് പറഞ്ഞാൽ ആള്കൾക്ക് ആരോഗ്യണ്ടായിനു ഇപ്പത്തെ നിങ്ങൾ പറ അത് പോലെ തന്നെ പെട്ടെന്ന് രോഗക്കെ വെര് ആണ്. കാരണം ഇപ്പത്തെ മെയിന് ആയിട്ട്ള്ള ഒരു പ്രശ്നം ന്ന് പറഞ്ഞ അതന്നെ ഭക്ഷണരീതി തന്നെയാണ് പണ്ട ന്നെത് പറഞ്ഞാൽ ഇതേപോലെ ആരോഗ്യം കിട്ടാൻ കഞ്ഞി, എലവർഗ്ഗങ്ങള്, പച്ചക്കറി, ഹെ ഫ്രൂട്ട്സ് ഒക്കെ നമ്മള് അന്നത്തെ അന്നത്തെ കാലത്ത് വാങ്ങാൻ കഴിവില്ലെലും പോലും അതൊക്കെയാണ് എ കഴിച്ചിരുന്നത്. കാരണം അന്നത്തെ ആളുകൾക്കന്ന് പറഞ്ഞാൽ ഭയങ്കര ആരോഗ്യം ഇ ണ്ടായിരുന്നു. ഇന്നത്തെ പോലെയല്ല പിന്നെ ഞാന് ട്രൈ ചെയ്യാറുണ്ട് അതായത് പച്ചക്കറി കഴിക്കാനും ഫ്രൂട്സ് കഴിക്കാനൊക്കെ ആരോഗ്യം നിലർത്താനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ഇതേപോലെ നിങ്ങള് പറഞ്ഞ പോലെ ഏ നാവിലെ രുചികൾന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കണ്ടേ അതായത് ഒന്നും കൂടി ഇഷ്ടായതോണ്ടാണ് പക്ഷെ എന്നാലും ട്രൈ ചെയ്യാ ട്രൈ ചെയ്യാറുണ്ട് പച്ചക്കറി ഉൾപ്പെടുത്താന്, ഇതെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങള് മന്തിടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോ എവിടെ പോയാലും ഫുഡ് കഴിക്കാ ന്നൊക്കെ തോന്നു ആണ് ചെലപ്പ ഓഡർയ്ത് വരുത്തും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെപ്പക്കെ പോയി കഴിക്കും. അങ്ങനെയൊക്കെ ജീവിതം ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കാനായിട്ട് പോവാന്നൊ രു തോന്നലിപ്പം
അതെ തീർച്ചയായിട്ടും ഇപ്പൊ എങ്ങൻ തന്നെയാണ് ഇപ്പോ എല്ലാരെ അവസ്ഥി ഇപ്പോ പഴേ പോലൊന്നും ഒരു വീട്ടിലും ഭക്ഷണല്ലാത്തൊ ഒരു അവസ്ഥയൊന്നുല്ല ഇപ്പ എല്ലാർക്കും എന്തുണ്ട് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇ ണ്ട്. മറ്റേത് ഭക്ഷണൊന്നും ആരു വീട്ടിലും ഇണ്ടായിരന്നില്ല നമ്മള് ഇങ്ങനെ എന്തേലും പെരി വാടിയൊക്കെ ഇണ്ടാവ്മ്പോ മാത്രേന്നു ഭക്ഷ ണം കഴിച്ചീനത്. ഇപ്പ അങ്ങനെയല്ല ഇപ്പോ വീട്ടിൽ തന്നെ ഇപ്പോ ഇന്നലെ വീട്ടില് കപ്സയും ബീഫ് കപ്സയും കാര്യങ്ങളൊക്കെര്ന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടള്ള വസ്തുക്കളൊക്കെ ഇണ്ടാക്കി തിന്ന് അങ്ങനെയൊക്കെര് നിലെ നിലവിലാണിപ്പോ നമ്മള് നടന്ന പോയികൊണ്ടിരിക്ക്ണെ പോലെന്നല്ല. എന്തായാലും നമുക്ക് ഇതിനൊക്കെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം പിന്നെട്ടോ
ആ ശെരിന്ന